ഉം സുഖ
പിന്നെന്താ സുഖം അവ്ടെ സുഖല്ലേ
ഇവടെ എന്താ കൊഴപ്പൊന്നുല്ല. ഇപ്പൊ പനിയാന്നൊക്കെ കേട്ടു എല്ലാട്ത്തും അവിടെ എങ്ങനെ പനിയൊക്കെ ഉണ്ടോ ആർ
പിന്നെന്താ ഇവിടെ ചുറ്റും ഓരോ ടൈപ്പ് പനിയാണ് ഞങ്ങടെ താഴ്ത്തെ ഭാഗത്തൊക്കെ ഡെങ്കി ഒക്കെയാണ്ള്ളത് ആ ഒരു ഇത്ലാണ് കാര്ണം സംഭവം ന്ന് വെച്ചാ മഴക്കാലായാ ഇങ്ങനെ പനി വരുംന്നുള്ളതോക്കെയാണ് പക്ഷെ ഇങ്ങൻത്തെക്കെ ടൈപ്പ് വരുമ്പഴാണ് പ്രശ്നം.
ഉം ഇവടെ ഇപ്പോ എല്ലാർക്കും ഓരോ വട്ടം പൻച്ചു പോയി. പക്ഷെ വല്ലാണ്ട് പ്രശ്നൊന്നുല്ല അതായത് പ്പൊ ജലദോഷ പനിയാന്ന തോണ്ണേ മറ്റേ രോഗൊന്നുല്ല. ഇപ്പോ ചെലോൽക്ക് ന്ന് പർഞ്ഞാ ജലദോഷം. ല്ലാണ്ടൊക്കെ പനി വര്ന്ന്ണ്ട്. ചെലപ്പോ ഛർദിയായ്ട്ടും പനിയായിട്ടോ അല്ലെങ്കി പനിം വേറെന്തെങ്കിലും ഒക്കെ ആയിട്ട് അങ്ങനെ ഓരോരാ ല ക്ഷണങ്ങൾ കാൺച്ചിണ്ട്. എന്ത് പനിയാപ്പൊ ഡെങ്കിപ്പനി ഇപ്പൊ മഴക്കാ ആശുവത്രി പോയേ എന്തപ്പോ അവര് ടെസ്റ്റെയ്തപ്പോ കൊഴ്പ്പൊന്നുല്ലന്നാ പർഞ്ഞ അവര്. രു രണ്ട് മൂന്നീസ്ത്തിന് പനി മാറാല്ല ഗുളികിം ജൽദോഷത്തിനുള്ളൊക്കെ തന്നു.
ആഹ് ഇവടെ അനിയക്ക് വന്നു അമ്മയ്ക്ക് ആദ്യം വന്നു പക്ഷെ വേഗം തന്നെ മാറി പക്ഷെ അനിയ ത്തിക്കിന്ന് പറയുമ്പോ രണ്ട് മൂന്നൂസം നിന്നു. അപ്പൊ വീണ്ടും ആശുപത്രി പോയപ്പോ ബ്ലഡ് ടെസ്‌റ്റൊക്കെ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അവൾക്കെന്താച്ചാ കൗണ്ട് കൊർഞ്ഞേന്റെ പ്രശ്നാണ്. അല്ലാണ്ട് വേ കൊഴ്പ്പൊന്നുല്ല. ഈ ഡെങ്ക്യൂ, ശിഗല്ല അതൊന്നുല്ല പക്ഷേ കൗണ്ട് കൊർഞ്ഞ്‌ക്ക്ണ്. പച്ചക്കറി തിന്നാത്തേന്റെ പ്രശ്നംന്നാറിണേ അങ്ങനിം ഇപ്പൊ പലതും വര്ണ്ണ്ട്.
ആഹ് ഇപ്പൊ ഇല്ലാത്ത പനി ഇല്ല ഡെങ്കി പനി ഇതേ പോലെ മഴക്കാലം ആവോണ്ടേ. കൊതുക് മുട്ടായിട്ടിട്ടും മറ്റും കൊതുകിന്റെ വളർച്ചയല്ലേ പിന്നെ അതേപോലെ ശീകല നമുക്ക് ഓരോ ഓരോ വർഷം പുതുവർഷം അതായത് ജൂൺ ജൂലൈ മാസം മഴക്കാൽത്തൊക്കെ. പുതിയ രോഗങ്ങളും പനിയാളും. നമുക്ക് പോലും അറിയാ ഇപ്പ എത്രയോ നമ്മളെ പേര്നേക്കാ ഇണ്ട് രോഗങ്ങള് ല്ലേ
സത്യം കാര്ണം കൊറോണ വന്നതോടെ നമ്മള് കൊർച്ച് പേട്ച്ചു. കാരണം പണ്ട്ന്നൊക്കെർഞ്ഞ സ്വന്തം ചികിത്സ ആയ്ർന്നു. എന്ത് പനി വന്നാലും ഒരു പാരസറ്റമോൾ കഴിക്ക അങ്ങനെ ഒരു ഇതായിര്ന്നു. പിന്നെ കൊറോണ വന്നേനു ശേഷം പിന്നെ കൊർച്ചും കൂടി ശ്രദ്ധിക്കാൻ തൊട്ങ്ങി ആൾക്കാര് ഹോസ്പിറ്റൽ പോവാനും. ശരിക്കില്ല ചികിത്സ നോക്കാൻ തൊടങ്ങി. ഇപ്പ വീണ്ടും പേട്യാണ് പല രോഗങ്ങള് ഓരോന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോ വീണ്ടും പഴേപോലെ വരൂവോ
അതെ ഹോസ്പിറ്റല് ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ഫുള്ളാന്നാ പറയാ എല്ലാരും പനി ഒരുവട്ടേലും പനിക്കാത്ത ആരുല്ല പിന്നെപ്പോയ് ശ് ശീകല്ല്പ്പോ പുതിയതായി വന്ന രോഗാ പനിയതോണ് അതിന്റെ ലക്ഷണങ്ങളെന്തൊക്കെയാണ്
മെയ്നായ്ട്ട് വയറിളക്കം ശർദ്ദി പനി ഇതാണ് മെയ്നായ്ട്ട് വരുന്നത് കാരണം ഒന്നാതെന്താച്ച് ഇപ്പൊ നേരാണം ദഹിക്കൂല്ല ഇങ്ങനെ കണ്ണിക്കണ്ട ജങ്ക് ഫുഡൊക്കെ കഴിക്കും പൊറത്തുന്ന് ഭക്ഷണം കഴിക്ക്ന്നെകൊണ്ട് നേരാണം ദഹിക്കില്ല അപ്പൊ പിന്നെ സ്വാഭാവികായിട്ട് വയർ ങ്ങനുള്ള പ്രശ്നം വരൂവല്ലോ വയറും ശർ ശർദ്ദിയക്കെണ്ടാവും
ആഹ് അങ്ങനെ ഇപ്പൊ ഇത് വല്ലാണ്ടൊന്നുല്ലല്ലോ ഇപ്പോ വല്ലാണ്ട് പടർന്നിട്ടൊന്നുല്ലല്ലോ
പക്ഷെ അത് ഇപ്പഴും ശ്രദ്ധേല്ണ്ട്‌ന്ന് വേണേ പറയാ കാരണം അത് കാരണം ആഹ് ഒരാളത്തെ മെരിച്ചു തോന്നുന്നു ശിഖല്ലേടെത് കാരണാ അപ്പൊ അത് കൊറച്ചുംകൂടി ശ്രദ്ധയ്ല്ണ്ട്
പ്പൊ ഈ കൊറോണ വന്നപ്പോഴും പ്പ രൺ കൊറച്ച് വ രണ്ടായിരത്തി പതിനെട്ടിലേന്നു കൊറോണ അല്ലേ ഇരുപത്തിരണ്ട്ല്ലോ ഇര് ആഹ് പത്തൊമ്പത് ആഹ് പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിലൊക്കെ ഇത് നമ്മള് ഇതേപോലെ കൊറോണാന്ന് പറഞ്ഞാ അത് എവിടെ ചൈനേലൊക്കെയാണ്ന്ന് പറഞ്ഞിട്ട് നമ്മള്ങ്ങനെ അവഗണി ച്ചു നടന്നു പിന്നെ ഓരോ ഓരോരുത്തര് മരിക്കാൻ തോണി അപ്പൊ നമുക്ക് ഒര് ഒരു ബന്ധോണ്ടായ്ന്നില്ലല്ലോ നമ്മള് നമ്മുടേതായ ജീവിതം തന്നെ അടിച്ചുപൊളിച്ച് നടക്കാ
പിന്നെ നമ്മടെ അവ്ടേക്ക് വന്നപ്പഴല്ലേ നമുക്കയ്ന്റെ സീരിയസ്നസ്സ് മനസ്സിലായത് എത്രത്തോളത് പ്രശ്നാണ്ന്ന്ള്ളത്
നമ്മളിതുവരെ അനുഭയ്ക്കാത്തൊര് കാലഘട്ടാ അതായത് എയ് മാസ്ക്കും സാനിറ്റൈസറുല്ലാതെ പൊറത്ത്ക്കെകറങ്ങാൻ പറ്റൂല്ല പിന്നെ ഫുൾടൈമും വീട്ടിലിര്ക്കാ ശരിക്കും ക്കും വിദ്യാഭ്യാസോം ജോല്യോണ്ടൊക്കെ വളരെ ശെരിക്കും ഞമ്മള് ബുദ്ധിമുട്ടി കൊറ ച്ച് കൊല്ലല്ലേ
അതെ പത്താംക്ലാസ് കയ്ഞ്ഞ സമയം ഒക്കെപ്പാടെ ആകെ കാരണം പത്താം ക്ലാസ് കെഴ്ഞ്ഞാലാണ് ഭാവിയിലോട്ടെങ്ങനെ ചെയ്യണന്ന്ള്ളത് നമുക്ക് അറിയാ പക്ഷെ ആഹ് കറക് ട്ട് സമയത്താണീ കൊറോണ വന്നത് അതുകൊണ്ടാകെ വീട്ടിലെന്നെയ് പിന്നെ ഓൺലൈൻ ക്ലാസ്സ് കാ വതായത് സാങ്കേതിക വിദ്യേടെ പുരോഗമനണ്ടെങ്കിപോലും നമ്മടെ ശെരിക്കും പറഞ്ഞാ ബുദ്ധീടെ കാര്യത്തിലൊരു വളർച്ച ആ രണ്ട് വർഷം ഭയങ്കരതാണ് എന്റഅമ്മെക്കെ പറയും
കുട്ട്യാൾടെ കാര്യം എടുത്ത് നോക്കിയാല് പ്പൊ ഇനി ഇൻ്റെ അനിയൻ്റെ കാര്യം തന്നെ എടുത്ത് നോക്കിയാല് ഇപ്പൊ ഓര് ചേര്ണൊക്കെ നമ്മള് നല്ല പഠിക്കണ കുട്ട്യാണെങ്കി പോലും ഓൺലൈൻ ക്ലാസൊക്കെ വന്നത് കൂടി ഫുൾടൈം ഫോണുമ്മായ് പിന്നെ ഓൽക്ക് ക്ലാസ് കേക്കാൻ ഫോണ് വേടിച്ചു കൊണ്ടോവും പിന്നെ ഫുൾടൈമും കളിയായ് അങ്ങനെ കൊറേ കുട്ട്യാൾടെ വിദ്യാഭ്യാസത്തിന് ഭയങ്കര ആഹ് ഹ് മ് ക്ഷതം സംഭവിച്ചിട്ട്ണ്ട് ആടൈമില്
സത്യം അമ്മങ്ങനെ അമ്മ പ്രീ പ്രൈമറി ടീച്ചറാണല്ലോ അപ്പ അമ്മങ്ങനെ പറയും ആടൈമില്ണ്ടായിര്ന്ന കുട്ട് ട്ടികൾക്ക് തീരെ ശ്രദ്ധ കിട്ടണ്ല്ലാന്ന് ഒന്നില് ശ്രദ്ധ കേന്ദീ കേന്ദ്രീകരിക്കാൻ പറ്റണ്ല്ലാന്ന്
ശെരിയാ ആടൈമില് പുതുതായി ചേർന്ന കുട്ടികൾക്ക് അക്ഷരം പോലും അറിയില്ല കാരണം അവര് ഇതിപ്പോ നമ്മളൊക്കെ ചെയ്യ്ണ പോലെ ഇ ഇനിക്കും കിട്ടിയില്ല പത്താക്ലാസ് പ്ലസ്വണ്ണൊക്കെ കാലഘട്ടെട്ടോ ഏഹ് അവര്പ്പം നമ്മളൊക്കെ മൊ ടീച്ചർമാര്ടെ മോത്തോക്കിട്ട് അവര്ടെ എന്താപ്പൊ മോ ത്ത് നോക്കി പഠിക്ക്യല്ലേ ഇവർടേന്ന് ഓൺലൈൻ ക്ലാസാവുമ്പോ ചെലോര് ഓൺലൈൻ ക്ലാസ്സ്‌ ശ്രദ്ധി ക്ക്ല്ല് ചെലോല് കേറ്ന്നെല്ല അങ്ങനെയായിട്ട് കൊറെ ആൾക്കാര് വിദ്യാഭ്യാസത്തിന് ഭയങ്കരമായിട്ടും ക്ഷതം സംഭവിച്ചിട്ടുണ്ട്
അതന്നെ കാരണം അവരിപ്പൊ അവർക്ക് നമ്മുക്കൊക്കെന്ന് പറഞ്ഞാ ഈ ടി വിയിലൊക്കെ എന്തെങ്കിലും വെച്ച് കൊടുത്താ നമ്മളത് ശ്രദ്ധിച്ചിരിക്കോല്ലോ പക്ഷെ ഇവര് ഈ ഷോർട്സും റീൽസ് മാത്രം കുട്യോള് കണ്ടിട്ട് അവർക്ക് ഒന്നിലെന്നെ കേന്ദ്രീകരിക്കാൻ പറ്റ്ണില്ല ഒരു ലോങ് വീ യൊ കാണാൻ പറ്റ്ണില്ല അവർക്ക് വീണ്ടും പുതിയത് പുതിയത് വാണം അത് അതേപോലെ എന്താ കളിക്കോപ്പ് കൊടുത്താ പോലും കുട്ട്യോക്ക് വാണ്ട അത് നശിപ്പിക്കാൻ മാത്രമേ നോക്കൊള്ളൂ അല്ലാണ്ട് അത് വെച്ച് കളിക്ക അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിക്യാൻ അവർക്ക് അറിണില്ല മ ച്ച് ജിക്സോ ഫസില ക്കെണ്ടല്ലൊ ഈ അടുക്കി അടുക്കി വെയ്ക്കാള്ളതൊക്കെ അതൊന്നും കൊടുക്കുമ്പോർക്ക് പറ്റണില്ല ഇതൊ ക്കെ ഈ കൊറോണ കാലഘട്ടത്തില് വന്ന ഒരു നെഗ
പിന്നെ എത്രയോ പേരുടെ ജീവൻ തന്നെ എടുത്തൂലേ ഒരു കൊറോണ കാരണം ഇപ്പൊ ഒരാൾ നമ്മുടെ നമ്മുടെ വീട്ടില നമ്മുടെ വീട്ടിലല്ല സോറി ഇഞ്ഞിപ്പൊ അപ്പൊർത്ത് പനി ച്ചാ പോലും നമ്മുക്ക് അവരുടെ ഒന്ന് കാണാൻ പോലും അവരൊന്ന് സ്പർശിക്കാൻ പോലും പറ്റില്ല ഇപ്പൊ ഞങ്ങളുടെ ഇതിലെ ഒക്കെ പറഞ്ഞ അവസാനതില് കുളിപ്പിക്കലും കർമ്മം ചെയ്യലും ഒക്കെണ്ട് നിങ്ങൾക്കൂണ്ടാവൊല്ലോ അങ്ങൻത്തൊന്നും ചെയ്യാൻ പറ്റൂല കാരണം അവരുടെയൊക്കെ ഒരു കുഴി കൊണ്ടോയി അങ്ങനെ എറിയാണ് ആഹ് ജീവനറ്റ ശരീരങ്ങള് ഒന്ന് ആലോയിച്ചൊക്കെ എത്ര സങ്കടകരായ കാര്യാലെ അത്
അതെ പേടിച്ചിട്ട കാരണം നമ്മുടെ കുടുംബത്തില് കുറേ പേര് പൊറത്തൊക്കെ ജോലി ചെയ്യാൻ ആൾക്കാര്ണ്ട് അപ്പൊ നമുക്കും ഇതൊരു ടെൻഷനും പേടിയാണ് കാരണം അവര് എന്താ അവരുടെ അവസ്ഥ കാരണം ഈ ആണുങ്ങളും കൂടി ആവുമ്പോ അവര് തീരെ അവർ ടെ അവസ്ഥ പറയില്ല അവരൊന്നും ഓപ്പൺ ആയിട്ട് സംസാരി ക്കില്ല അപ്പൊ അവര് എങ്ങൻത്തെ അവസ്ഥയിലാന്ന് പറയൂല്ല
ശരി പ്രവാസികളൊക്കെ ഭയങ്കരായിട്ട് നമ്മുക്ക് നമുക്ക്ന്ന് പറഞ്ഞ നമുക്കിപ്പോ വീട്ടില് ല്ലോലൊന്ന് കാണാൻ പോലും ഈ പ്രവാസിയായ ഒരു ആൾക്കാര ഒന്ന് ആലോയ് ച്ചോക്ക അവർക്ക് അവരുടെ നാ ട്ടില് വരാൻ പറ്റില്ല ആകെ പേട് ച്ച് അവർക്കൊരു തൊണ പോലും ഇല്ല എന്ത് വന്നാലും ഒറ്റക്ക് നേരിടണന്നൊര അവസ്ഥ അല്ലേ
സത്യം ശരിക്ക് നറഞ്ഞ അങ്ങനത്തെ ഒരു കാലഘട്ടം ഇനി വരാതിരിക്കണേ എന്നാണ് എല്ലാരും പ്രാർത്ഥിക്കണെ പക്ഷെ ഈ ഓരോ അസുഖം വരുമ്പോഴും ടെൻഷൻ ആവുകയാണ് വീണ്ടും ലോക്ക് ആവോ ലോക്ക് ആവോ എന്നുള്ളൊരുത്
അത് നമുക്ക് കൊറോണ വരുന്നവരെ നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ കൊറോണ വന്ന മുതല് ചെറിയ പേടിയാണ് ചെറുതൊന്നല്ല ഇപ്പോഴും അയിനെക്കുറിച്ച് ആലോയിക്കുമ്പോ ഭയങ്കര ഒരു സങ്കട മനസ്സിൻ്റ ഉള്ളില് ഏ പിന്നെ വേറൊരു കാര്യം പറയാെച്ചങ്കി ജോലിയൊക്കെ ജോലിക്ക് കുറച്ച് ജോലി ഇല്ലാന് ട്ട് കുറേ ആൾക്കാർ സാമ്പത്തികായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടില് ആയിനുല്ലേ ആ കാലഘട്ടത്തിലൊക്കെ
പിന്നെന്താ കാരണം ഓൺലൈൻ ആയിട്ടുള്ള ബിസിനസ്സ് ഉണ്ടെങ്കിൽ പോലും മറ്റു ജോലികളൊന്നും നേരാ വണ്ണം നട കിണ്ല്യല്ലോ പിന്നെ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് ഓൺലൈൻ ആയിട്ട് ക്ലാസ് എടുത്താല്ലെങ്കിലും കിട്ട്ണ്ടായിരുന്നു സാലറി പക്ഷെ മറ്റുള്ള ജോബ്ന്ന് പറയുമ്പോ ഒന്നും അങ്ങട് മുന്നോട്ട് പോയിരുന്നില്ലല്ലോ കറക്റ്റ് ആയിട്ട് പിന്നെ ആകെ ഡോക്ടേഴ്സ് നാണ് ഒരു ഇതുണ്ടായിരുന്നത് പക്ഷെ അവർക്ക് അയ്യിലേറെ ടെൻഷനാണ്
ഡോക്ടേഴ്സിന്റെ കാര്യം പറ ആണെങ്കിൽ അവര അവരുടെ കുടുംബം പോലും ശ്രദ്ധിക്കാതെ അവര അവരുടെ ശരീരം പോലും നോക്കാതെ നമുക്ക് വേണ്ടി ഈ ഡോ സ്റ്റർസനെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും ഇപ്പൊ പോലീസ് ആയാണെങ്കിലും പോലീസിനൊക്കെ ഇപ്പോ അവരുടെ ഡ്യൂട്ടി ചെയ്യാണെങ്കി അവർക്ക് അവരുടെ എന്താപ്പൊ വീട്ടിൽ ഇരുക്ക ഇരുന്നാൽ മതി പക്ഷെ അവരങ്ങനെയല്ല അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി നമ്മള് ഇതും കൂടി നോക്കാണ് അവര് അവര അവരുടെ കുടുംബത്തെ അവിടെ വിട്ട് വന്നിട്ട് വേറെ നാട്ടിൽ പോയിട്ട് ജോലി ചെയ്യുന്നവരും ഉണ്ട് അപ്പൊ നമ്മള് എന്താപ്പൊ ഓരോ നമുക്ക് തീരൊരു നോട്ടല്ല ഈ ജനങ്ങൾക്ക് പറഞ്ഞാല് നമുക്ക് വരൊ ഒരു പേടില്ലാ നടക്കുമ്പോ ഈ പോലീസ് അവര് ഡ്യൂട്ടി ചെയ്തിട്ട് നമ്മള് കണ്ട്രോൾ ചെയ്യാ ചെയ്രുന്നത് എന്താപ്പ നമ്മള് ആ രോഗം അങ്ങട്ട് കളയാൻ വേണ്ടിട്ട് അവർ ഒരുപാട് പരിശ്രമിച്ചിക്കുണു ല്ലേ
സത്യം കാരണം ഈ രാജ്യത്തിന് നോക്കണത് പട്ടാളക്കാരന്ന് പറയണ പോലെ തന്നെ കൊറോണ സമയ ത്തേറ്റവും കൂടുതൽ നമ്മളെ സഹായച്ചത് ഈ ഡോക്ടറും പോലീസും ഒക്കെയാണ് നമ്മള അത്രയും സംരക്ഷിക്കും നമുക്ക് അത്രയും ചിട്ടയോടെ എല്ലാ കാര്യങ്ങളും പിന്നെ വാക്സിൻ ഒക്കെ കറക് ട്ട് ഇവിടക്കി എത്തിക്കാനുള്ളൊരു ഏർപ്പാട് നടത്തിയല്ലോ അത് ശരിക്കും പറഞ്ഞാ ഒരു കണക്കിന് നല്ലാതും ആണ് പക്ഷെ അതിന്റെ വി വിപത്ത് വരുന്നു
ആഹ് ഈ വാക് വാക്സിൻ വ ച്ചൊണ്ട് എന്താപ്പോ ആർക്കൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ വന്നുന്ന് പറയ്ണേറ്റു ഇനിയിപ്പോ വാക്സിൻ വെച്ചാ പോലും കോ കൊറോണ എന്താപ്പ ഇല്ലായിരിക്കൊന്നില്ല ഈ വാക്സിൻ വെച്ചവർക്കും കൊറോണ ഒക്കെ വന്നു ആ ടൈമില്
പിന്നെന്താ കാരണം ചിലർ ബൂസ്റ്റർ ഒക്കെ എടുത്തിട്ടായിരിക്കും ചിലപ്പോ അതിന് പക്ഷെ ചെലോർക്ക് ഈ പ്രതിരോധ ശേഷി കുറവും കൊണ്ടും ആയിരിക്കാം പ്രത്യേകിച്ച് ഈ വയസ്സായ ആൾക്കാരാവുമ്പോ അവർക്ക് ഒന്നത് ഈ ശ്വാസംമു ട്ടലും അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇണ്ടാവും അതിന്റെ ഇടയിൽ ഇതും കൂടി വരുമ്പോ അവർക്ക് ഒട്ടും അങ്ങട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊര് അവസ്ഥേയിരിക്കും ഈ വാക്സിനൊന്നും എന്റെ വീട്ടിലൊന്നും അങ്ങനെ വയസ്സായ ആൾക്കാര് എടുത്തിട്ടുണ്ടാരുന്നില്ല കാരണം അവര് പുറത്തേക്ക് പോണില്ല പറഞ്ഞിട്ടായിരുന്നു പക്ഷെ ബാക്കി ഞാനാണെങ്കിലും അമ്മയും അനിയ ത്തിക്കെ പറയുമ്പോ പിന്നെയും സ്കൂളിലക്ക് പോകണം എക്സാം എഴുതണം അപ്പൊ ഈ സാധനം വാക്സിൻ വെച്ചയിൻ്റെ തെളിവ് വേണം അതുകൊണ്ട് നമ്മൾ എടുക്ക്ണു
എനിക്കും പത്താം ക്ലാസ്സില് എസ് എസ് എൽ സി എഴുതിക്കണ ടൈം ആരുന്നു അപ്പൊ രണ്ട് വാക്സിനൊക്കെ ഞാൻ വെച്ച്ക്കിണ്
ആഹ് എന്താ ഇതിന്റെ ബാക്കി എന്താന്ന്റിയില്ല പക്ഷെ ആ സമയത്ത്ന്ന് പറഞ്ഞാ അതൊരു സമാധാന
വേറെ നിവർത്തില്ല കാരണം നമ്മോട് പറയും എക്സാം എഴുതാൻ കഴിയില്ലന്നൊക്കെ
അതെ എന്തായാലും വല്ലാ ത്തെ ഒരിക്കലും നമ്മുടെ ലൈഫില് മറക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം ആണെന്ന് മ
ഇനിയും അങ്ങനത്തെ ഒരു കാലഘട്ടം വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് പിന്നീട് ഇതിനെ കുറിച്ച് സംസാരിക്കാട്ടോ
ആഹ് ശരി ശരി